ഹലോ.
ഹലോ
ഹലോ കേൾക്കണില്ലേ
ഓ ഒന്ന് സൗണ്ട് കൂട്ടി വെക്കുവോ ഹലോ
കേൾക്കണില്ലെ ഇപ്പൊ ആഹ് കേൾക്കണില്ലേ?
ആഹ് ഓ കേൾക്കണണ്ട് ഇപ്പൊ കേൾക്കണുണ്ട് നമസ്കാരം
ആഹ്
എന്താ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഫുഡ് കഴിച്ചാ?
എന്ത് വല്ല വി ആഹ് ഫുഡ് കഴിച്ചു. ഇങ്ങളത് കഴിഞ്ഞോ?
ഓഹ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാണ് പിന്നെ വെ ക്കേഷനൊക്കെ കഴിഞ്ഞില്ലേ അപ്പോ?
ഓ വെക്കേഷനൊക്കെ കഴിഞ്ഞു സ്കൂളൊക്കെ തുറന്നിലെ
ഉം വെക്കേഷന് യാത്രയൊക്കെ പോയോ
യാത്ര ഞങ്ങള് ചെർചെറെ യാത്രൊക്കെ പോയി
ഓ ഉം യാത്രയ്യാൻ ഇഷ്ടാണൻക്ക്
ഓ യാത്ര ഇഷ്ട
എല്ലാരും പോയിലേ
ആഹ് എല്ലാരും ആ എല്ലാരും പോയി ങ്ങൾ ഇങ്ങനെ ബസ്സില് ബസ്സിൽ ഒന്നിച്ച് ആ ബസ്സിൽ ഒന്നിച്ച് ഫാമിലി ആയിട്ട് എല്ലരും വെക്കേഷനല്ലേ അപ്പൊ കുട്ട്യളേം കൊണ്ട്ങ്ങനെ
അ ആഹ് അഹ് ശെരി ഏ കുട്ട്യാളൊക്കെ നല്ല ഇതായിട്ട്ണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടോ ആസ്വദിച്
ആ ആ അതാണ് ബീച്ചല്ലേ ഓല്ക്ക് ഇഷ്ടല്ലേ വെള്ള വെള്ളല്ലേ യൌണ്ടേ
ആഹ് വെള്ളത്ത് കളിക്കന്ന് പറഞ്ഞാ കുട്ട്യാൾക്ക് ഭയങ്കര ഇഷ്ടള്ള കാര്യാണ് ഓല്ക്ക് പക്ഷെ നമ്മള് വെള്ളത്ത്ക്ക് വിടാ നമുക്ക് ഭയങ്കര പേടിയാണ് ബീച്ചിലാവുമ്പോഴേ പിന്നെ ഔ ഉപ്പ് വെള്ളായതോണ്ട് പിന്നെ വല്യയ പ്രശ്നം കുട്ട്യാൾക്ക് വരൂല അങ്ങനെ ജലദോഷം പിടിക്കേ ആ ആ ഇങ്ങട്ട് പോയി വന്ന്ട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആ പോയി വന്ന്ട്ട് ബു ദ്ധിമുട്ടൊക്കെ പിന്നിം തോന്നിയോ
ഇല്ല ല്ല ബുദ്ധിമുട്ടൊന്നുംണ്ടായിട്ടില്ല പൊന്ന്ട്ട്ല്ല പിന്നെ പിറ്റ് എന്ന് സ്കൂളും തൊർന്നും ചെയ്തു സ് സ്കൂൾ തൊർക്ക്ണ രണ്ട് ദിവസം മുമ്പ് പോയീനു കൊഴപ്പങ്ങളൊന്നും തോന്നീട്ടില്ല.
ആഹ് ആഹ് ങ്ങള് ബസ്സ്നാണോ പോയത്.
ആഹ് ഞങ്ങള് ഫാമിലി മൊത്തം ഫാമിലി.
അഹ് അത് ശെ ഓ അഹ് ശെരീ അപ്പൊ രാവിലെ പോയോ.
ആഹ് ഞങ്ങള് ഫുഡ് ഉച്ചക്ക് ശേഷം ഫുഡയ്ച് ട്ട് ഫുഡയ്ച്ട്ട് പൊതി
അതെ അ അ ആഹ് ശെരിന്നെ. പിന്നെന്താ ന്ന്ട്ട് എപ്പഴാ എപ്പ് ഓ ആ ഞങ്ങള്ങ്ങനെ പോവാനൊക്കെ പ്ലാന്ട്ടിര്ന്നു പഷേ ഞങ്ങള്വ്ടെ പോയി ഞങ്ങള്വ്ടെ വ്ടെ. നിലം അടെ തേക്ക് മ്യൂസിയം കാണാവേണ്ടിട്ട് അങ്ങോട്ട് പോയി.
ആഹ് ആഹ് ആഹ് ങ്ങളെങ്ങനെ ഫാമില്യായ്റ്റോ പോയതേക്കാരലേ.
ആഹ് ഞങ്ങള് ഫാമിലി മാത്രം ഫാമിലി ആയിട്ട് പോയി. ഞങ്ങള് ഇതുപോലെന്നെ ഞങ്ങള് സ്വന്തയ്ട്ട് വാഹനൊന്നുല്ലാത്ത ആൾക്കാരായതോണ്ട് ഞങ്ങളങ്ങനെ ബസ്സ്‌നങ്ങനെ പോയി രാവിലെ പോയിട്ട് വൈകുന്നേരായപ്പൊ തിരിച്ചു വന്നു കു ട്ട്യോക്കൊക്ക നല്ല ഇഷ്ടായി.
ആഹ് വൈകുന്നേരാവുമ്പോ ആ ടൈംലൊക്കെ ബസ്സൊക്കെ ഇല്ലെ സ്ഥലാണോ എപ്പളും ബസ്സ്ള്ള ഏര്യേണോ.
പിനെ. ന്താച്ചാല് യമ്മക്ക് അങ്ങോട്ട് പോകുമ്പഴ് മ്മള് സാധാ ലൈൻ ബസ്സില് പോയതോണ്ട് നമ്മളഉടെ ങ്ങ. മെയിൻ റോഡിലവ്ടെ എർങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉള്ളോട്ട്കൊർച്ചങ്ങട്ട് നട്ന്ന് പോവാള്ള ദൂര കൊർച് നടക്കണം സ്വന്തായി ട്ട് വണ്ട്യയ്ട്ട് പോവണം ന്ന അതാവും ഏറ്റവും ബെസ്റ്റ് അവ്ടെ പോയാല്. ന്നാ പിന്നെ നമുക്ക് നമ്മളെ സൗകര്യത്തിനനുസര്ച്ച് തിര്ച്ച് പോരാനും പറ്റും ഇത് പ്പൊ വാ വണ്ടികള് കിട്ടാ പ്രയാസാന്ന് തോന്നാണെില് നമ്മള് പെട്ടെന്ന് തിരിച്ചു പോരോലൊ ന്നാലും. പോയി കണ്ടു വെക്കേഷന് കുട്ട്യാൾക്ക് എന്തെങ്കിലൊക്കൊന്ന് ചെയ്തൊട്ക്കെണ്ടേ.
ആഹ് അതാണെ വെക്കേഷൻല് ഓൽക് ഒയ്വ്ട്ടുമ്പൊ പിന്നെ ഫുൾടൈം സ്കൂളല്ലേ.
ആഹ് അതാണ് ആ അവര് സ്കൂള് തൊർന്നഴിഞ്ഞാ അവര്ക്ക്. അവര്ക്കൊഴിവില്ലല്ലോ അവര് രാവിലെപോവാ വൈകുന്നേരം വരാ വീണ്ടും അതേപോലെ രാത് ത്രിയാ അങ്ങനെല്ലെ അവര്ത്. അര്ക്ക് അവർക്കാ പഠ്ത്തത്തിന്റെ ആഹ് ആഴ്ചയിലൊരുദൂസ ത്തുള്ള ഒഴിവ് പിന്നെ അവര് കൊറ്ച്ച് ഉം ആഹ്. ആഹ് ആഹ് ആഹ് പിന്നെ എന്താ പറയാ.
എന്താ എന്തങ്ങടെ ഫുഡ്ഡെന്ത ന്ന്ന്ത സ്പെഷ്യല്.
ഇന്നത്തെ സ്പെഷ്യല് ഇന്ന് സ്പെഷ്യല് ഇന്നലെ ന്ന് ചിക്കനാണ്. ന്ന് ന്ന് വെള്ളിയാഴ്ചല്ലേ അപ്പൊ ങ്ങള് ഉം ചിക്കംവാങ്ങി. ഉം കറിവെച്ചിട്ടുണ്ട് കറി
മ് ങ്ങളെങ്ങനെ അവിടെങ്ങനെ കറിവെക്കല് ന്ന ന്നാ തേങ്ങര്ച്ങ്ങാണ്ട് അതോ.
അല്ലല്ല തേങ്ങര്ച്ച് വെച്ചാ മക്കൾക്കൊന്നും ഇഷ്ടല്ലൃ അത് പിന്നെ ക്കണൊ അങ്ങനറ്റുള്ളൂ മസാലകള് പൊടികളൊക്കെട്ടിട്ട്. ഉം മസാലകള്ട്ട് തേങ്ങ അര്ച്ചകറി വി ആര്ക്കു ഇഷ്ടല്ലൃ അപനാരുങ്ങനെ കൂട്ടൂലത്. കയിക്കാഷ്ടല്ലാത്തതാണ്ട് പിന്നെ രാവിലെ. കത്തക് രാവിലെക്കെക്ക് വേണ്ടീട്ടാണെന്ന്ച്ചാല് ഞാനെന്തെയും പിന്നെ കറി തേങ്ങര് ച്വെക്കും അല്ലാതെ ചോറിനങ്ങനെ വെക്കാറൂല്ല.
ആഹ് ഞങ്ങളു അങ്ങനെ വെന്താ രാവിൽത്തെ രാവിൽത്തേന് തേങ്ങര്ച്ച് വെക്കുള്ളൂ. അല്ലെങ്കിലും മൊളകിടല വെള്ളല്ലാതെ. വെള്ള ഇരിന്നാ ടേസ്റ്റില്ലല്ലോ.
ഉം ഇല്ല നല്ലവെള്ളത്തില് നീട്ടി വെച്ചിട്ടൊന്നും ആരുംകഴിക്കൂല്ലാ അതൊന്നും ഇഷ്ടൃല്ലൃതെ ഉം ആഹ് ഉം ഉം പിന്നെന്താ
വേറെന്ത് ന്നിട്ട്ന്ന് സ്കൂളും സ്കൂളൊക്
സ്കൂൾക്ക് പോയിലേ മക്കളൊക്കെ
ആഹ് സ്കൂൾക്ക് പോയി വരാനായിക്ക്ണ്
ആഹ് ആഹ് ആഹ് അവര് വൻ വന്നഴിഞ്ഞാ അവർക്കെന്താ കൊ കഴിക്കാൻ കൊടുക്കാല്
അവര് എന്തെങ്കിലും ചെറിയ കടി ബേക്കറിയോ അല്ലെങ്കിൽ സ്നാക്സെന്തെങ്കിലൊക്കെണ്ടാകാണെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കൊള്ളൂ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്ശെ
ൻത് വരുമ്പോ എന്തെങ്കിലൊക്കെണ്ടാക്കും ഏ എന്തെങ്കിലും ചെറുതായിട്ട് ആഹ് ആഹ് ങ്ങനെന്തെങ്കിലും ല്ലെങ്കിൽ ബേക്കറികളോ എന്തെങ്കിലൊക്കെ ഒന്നുണ്ടാക്കി മ് സ്കൂൾവിട്ട്ട്ട് ഒപ്പരണ്ടാക ആഹ് ഒരാൾ കൊണ്ട് കൊണ്ടുപോകും ഒരാൾക്ക് സ്കൂള്ന്ന് കിട്ടും ആഹ് കിട്ടും വ കൊണ്ടോകും നേരത്തെ പോണോണ്ട് സ്നേക്സൊക്കെ കൊണ്ടോവും
ആഹ് ആഹ് ആഹ് അഹ്ശരി ഉം
നവിടെത്തെ മക്കളൊ അവരെന്ത് ചെയ്യല്
ഇവരങ്ങനെന്നെ ഒരാള് പിന്നെ ഒരാൾ പു ഫുഡ് കൊണ്ടോകും ഒരാൾക്ക് സ്കൂള്ന്ന് കിട്ട്ണാണ് ഫുഡ് പിന്നെ അവര് വൈകുന്നേരം വന്നഴിഞ്ഞാലവർക്ക് സ്നാക്സിനെന്തെങ്കിലൊക്കെ ബേക്കറിനെന്തെകിലൊക്കെ ഉണ്ടെങ്കിഷ്ടാണത് പക്ഷെ അധികം ഞാൻ ചോറാണ്വർക്ക് കൊടുക്കല് ചോറിനായാ കെന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചിക്കനോ മീനോ അങ്ങനെന്തേലൊക്കെ വാണം അന്നാഞ്ഞാല് വല്യ ഇഷ്ടൊന്നുല്ല ന്നാലുംകഴിക്കും എന്തേലും കൊറ്ച്ച് കഴിക്കൂട്ടോ കഴിക്കാതിരിക്കൊന്നുല്ല
ചോറ് കഴിച്ചാ പിന്നെ അതാനല്ലത് മറ്റേത് വയറ്റ്ക് ആവുംചെയ്യും മറ്റേത് സ്നേകൊക്കെന്നും ഒന്നും ആവൂലല്ലോ ഉച്ചക്ക് സ്കൂള്ന്ന് കൊറ്ച്ച് ചോറ്ന്ന് തിന്ന്ണതല്ലേ
ഉം സ്കൂളും ഇതേപോലെ സ്കൂളിലെ പോം ഭക്ഷണം ഇവർക്ക് പറ്റീതാണ് കൂട്ടാനൊക്കെ പറ്റിയ കൂട്ടാനന്ന് വെച്ചെങ്കിൽ ഇവരെന്തയും കഴിക്കും ഉം ഇവിടെ വന്നിട്ടില്ല കഴിക്കണന്നെയാണ്
ആഹ് സ്കൂളിപ്പ പല ഐറ്റംസ് ഒണ്ടാക്കണല്ലോല്ലേ പല പലപല വിഭവ ആഹ് സ്കൂളിൽ ഇപ്പോ പല പല വിഭവങ്ങൾ ഉണ്ടല്ലോ
ആഹ് വിഭവം ഉം അല്ല നമ്മൾ ആദ്യത്തെ പോലെയൊന്നല്ല സ്കൂളിലവർക്ക് ഒരു കറി ഇണ്ടാവും അതിന്റെ കൂടെ ഒരു ഉപ്പേരി ഇണ്ടാവും പിന്നെ അച്ചാറോ അല്ലെങ്കി സാലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയായിട്ടിണ്ടാവും പിന്നെ വേറെ പോരാത്ത മുട്ട അങ്ങനെ പലേ വിഭവങ്ങളുണ്ട് കുട്ടികൾക്ക് ഫുഡിന്റെ കാര്യത്തിൽ ഇപ്പ നല്ല താറാണ് സ്കൂളിലെ ക്ഷേ കുട്ടികള് വാങ്ങാ കുട്ടികള് ഈ ചെറുപയര് അങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും പറ്റൂല
ആഹ് പിന്നങ്ങനെ ഇപ്പും ചിക്കൻ ഒക്കെ ഉണ്ടല്ലോ ആഴ്ച്ച രണ്ടു ദിവസൊക്കെ സ്കൂളില് കേൾക്കണില്ലേ ഹലോ
ഹലോ കേൾക്കുന്നില്യ
ആഹ് കേ ഇപ്പൊ കേൾക്കണ് ഇതുവരെ ഒന്നെന്തോന്നും കേൾക്കാതായില്ലോ
ആഹ് നെറ്റിന്റെ ഇഷ്യൂ അസംശയണ്ട് ഇവിടെ വൈ ഞാന് വൈഫ് അതെയോ ആവടെ വൈഫൈന്റെ ഇതായതോണ്ടേ ഞാന് ഇവിടുന്ന് ഇരിക്കണോട ആഹ് വൈഫൈ ആല്ലവിടന്ന്ന്നന്ന് ഇടത്തോട്ടൊന്ന് നേടിച്ചു
ആ വൈഫ് അതെ വൈഫൈ ആവുമ്പോ എപ്പഴും കുട്ടൂലല്ലോ അങ്ങോട്ട് അവിടെന്നെരി ക്കണ്ട
ആ വൈഫൈ ആവുമ്പോ ഇവിടെ ഇരിക്കണല്ലേ ഞങ്ങളെ വീട്ടിലെ എല്ലാ സ്ഥലത്തും ഞങ്ങക്ക് വൈഫൈ കിട്ടൂല അത് അടുക്കളയിലും ബെഡ്റൂമിലൊക്കെ കിട്ടുള്ളൂ അവിടെ മ് ഹോള്ക്കൊന്നും വര കിട്ടൂല പിന്നെ കറണ്ട് ഇല്ലാഞ്ഞാലും കിട്ടൂല.
അതാണ് പെട്ടെന്ന് കെ എത്തി കെട്ടാവൂല്ലോ
ഉം ആ കെട്ടാം പിന്നെ നെറ്റ് ഓണാക്കണം നെറ്റ്ണ്ട് നെറ്റിൽ ഇട് വൈഫൈ ഉണ്ടായ സമയത്ത് ഞങ്ങള്ങ്ങനാ തന്നെ ബൈക്കില് വൈഫൈന്യാണ് ഉപയോഗിക്കല്
ആ
വേറെ വേറെന്താ വിശേഷം എന്താന്നാ വേറെ ഒന്നും ഇല്ലല്ലോ
വേറെന്താ
ഉം ശെരി വീണ്ടും വിളിക്കാട്ടോ
ആ എന്നാ ശരി
ന്നാ ശെരിട്ടാ ഓക്കേ
ഓക്കെ ഓക്കെ